കേൾക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
കേക്കാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം
സുഖരിക്കുന്നോ എവിടെയും സുഖയിട്ടൊക്കെ ഇരിക്കുന്ന ഉ ഇന്നെന്തോഞ്ഞ പരിപാടി
ഇന്നനി ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞ് ആശുപത്രി പോണം
ആന്നോ ആശുപത്രിൽ എവിടെ അടുത്താണോ
ആ അടുത്തന്നെ അടുത്ത തന്നെ വയ്യ തുമ്മല അപ്പം തുമ്മല് തുമ്മല്
ഓ ആഹ് ഹാ ഹാ
ആഹ് ആഹ് ഇപ്പ ഇനി ആശുപത്രി പോണം ആ കൊറച്ചു നാളായിട്ടിങ്ങനെ ച്ചുമയുണ്ടിങ്ങനെ
ആന്നോ മരുന്ന്ഴിച്ചൊണ്ടിരിക്കവാന്നോ
ഉ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പ മരുന്ന് തീർന്ന്
തീർന്നോ ഓ ഓ അന്നട്ട് തീർന്നൊണ്ട് കാണിക്കാനായിട്ട് വെച്ചോ
ആഹ് ആഹ്
ഏ് പിന്നെ സ്ഥിരമായിട്ടുണ്ടോ അതോ വല്ലപ്പോഴേ ഉള്ളോ തുമ്മല്
സ്ഥിരമായിട്ടുണ്ട് എല്ലാസവും മരുന്ന് മേടിക്കണം
ആന്നോ ഇൻഹേലർ ഉണ്ടോ ഉപയോഗിക്കാനായിട്ട്
ആ ഉണ്ട ഉണ്ട് ഉണ്ട്
ആണോ നമ്മളിത്ങ്ങനെ സ്ഥിരം ഒത്തിരി നാൾ ഉപയോഗിച്ചോണ്ടിുന്നാലും ഇത് കേടില്ലോ ശരീരത്തിന്
ആഹ് കേടാണ് പക്ഷേ ചെയ്യണ്ടായോ ഇല്ലെങ്കി തുമ്മല
തുമ്മല ഓ അല്ലാതെ മരുന്നും അങ്ങനെ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലേ..
വേല്ല വറെയൊന്നും ഇല്ല..
ഇല്ല ആ ഇതന്തിന്റെയാ.. ആഹാരമോ അതോ തണുപ്പോ അങ്ങനെ..
പുള്ളേട്ത് ഇല്ല്യ..
ആണോ എന്നും രാവിലെ തുമ്മലാന്ന് എണീക്കുമ്പോഴെ
ആഹ എന്നുംണ്ട് എന്നും രാത്രി മരുന്ന് അടിക്കണം അപ്പം.
ആഹ തുമ്മല ഈ രാവിലെ നേരത്തെ തലയൊക്കെ നനച്ചു പറഞ്ഞഞ് വേറെ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ വല്ലോ ഉണ്ടോ
ഇല്ല ഇല്ല
ഇല്ല ആ വേറെ ആർക്കെിലോ ഉണ്ടോ വീട്ടത്തുമ്മല്..
ആ അമ്മയ്ക്കും ചേച്ചിക്കും ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല.
ഇല്ല അവ അവരെന്തോ ചെയ്ത നേേരം മാറാനായിട്ട്.
അവരും മരുന്ന തന്നെയാണ് അടിച്ച് അടിച്ചു മാറിയതാ..
ആന്നൊ ഇപ്പൊ.
മം ഇപ്പ ഇല്ല ഇപ്പ ഇല്ല..
ആഹ് അന്നേരം അത് കാര്യമായല്ലാം ഇങ്ങനെ മാറുവാന്നെങ്കിൽ അതല്ലേ നല്ലേ.
നല്ലത്
ആഹ വേറെ ആർക്കും ഇല്ല അങ്ങനെ വ.. വീട്ട് വേറെ അമ്മയ്ക്കും ചേച്ചിക്കും അല്ലാതെ ആഹ് അന്നരം.. ആഹ് ആശുപത്രിയിൽ എങ്ങനാ പോന്നേ..
ആശുപത്രി ബസ്സിനാത്ത് പോണം..
ബസ്സിലാ പോന്നേ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടോ..
ഇല്ലില്ല അവിടെ ചെന്നിട്ട് ഏഹ് ആഹ് ചെയ്താൽ മതി..
ആന്നോ വല്യ താമസം ഒന്നും കാണത്തില്ലേ.
ഇല്ല
ആഹ് ദൂരെയാന്നോ ആശുപത്രി അതൊ അടുത്താന്നോ.
അടുത്തായിട്ടാ അടുത്തായിട്ടാ.
അടുത്തായിട്ടാ ആഹഹ് അന്നരം ആര് വരും കൂടെ.
അമ്മയുണ്ട്.
ഉണ്ടോ രണ്ട്..
ആഹ് ഞാനും പോന്നത്.
ആഹ് അന്നരം അവിടെ താമസം കാണത്തില്ലെങ്കിൽ പെട്ടെന്നിങ് വരാല്ലേ.
ഉം പെട്ടെന്ന് വരാം പെട്ടെന്ന് വരാം.
ആഹ് വേറെ എന്തൊക്കെയുണ്ട് സ്കൂളിലൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം.
സ്കൂളില് സുഖം പഠിത്തൊക്കെ നടക്കുന്നു.
ആന്നോ ഏഹ് എന്തുവാ നിനക്ക് തുമ്മലായോണ്ട് സ്കൂളിൽ പോയില്ലേ.
ഇപ്പ എന്ത് ചെയ്യുന്ന..
ഞാനിപ്പം പഠിച്ചോണ്ടിരിക്കുവാ ഇന്ന് ക്ലാസിന് പോണ്ടായിരുന്നു.
ആണോ.
അന്നരം ഇന്ന് പിന്നെ പോണ്ടാത്തതൊണ്ട് വീട്ടിലുണ്ട്. അങ്ങനെ പോന്ന് ഏഹ് ഞാൻ ഏഹ് എന്തുവാ ഡിഗ്രിക്ക്.
ഓ ഓ..
ആഹ് അന്നരം പഠിച്ചോണ്ടിരിക്കുന്നു ഇന്ന് പോണ്ടായിരുന്നു.
സസ് ആ..
പിന്നെ ഈ മഴയൊക്കെ ആയോണ്ട് അവിടെ ഇടക്ക് കറണ്ട് ഒക്കെ പോന്നതൊണ്ടേ. ചില ദിവസങ്ങളിൽ അങ്ങനെ ആഹ് ക്ലാസ്സ് കാണത്തില്ല. കാരണം ഈ കറണ്ട് പോകുമ്പോഴേ വെള്ളം കാണത്തില്ലല്ലോ ടാങ്കില്..
ആഹ് ആഹ്
അന്നരം ഭയങ്കര പാടല്ലെ എല്ലാരൂടെ.. ഒരുമെഷീൻ ഇങ്ങനെ ഉപയോഗിക്കെ അടക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കേ ആഹ് പിന്നെപ്പോ എല്ലാടും പനിയും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായതോണ്ട് രണ്ട് ദിവസ ക്ലാസും ഇല്ല
ആഹ് ആണോ ഉം
ആഹ് അന്നരം എല്ലാർക്കും പെട്ടെന്ന് ഇങ്ങനെ വരുബഴ് നമ്മള് ഈ ബസ്സിലൊക്കെ പോകയും വരിയൊക്കെ ചെയ്യുമ്പോ അത് പിന്നെ വീടുകളിലും അ പടന്ന് ആകെ ബുദ്ധിമുട്ടാവും എല്ലാർക്കേ
എല്ലാർക്കും
ആഹ് പിന്നെ ആശുപത്രികളിൽ അതെ അതെ അതെ ആശുപത്രികളിൽ പോയാലും പനിയൊക്കെ ആണെങ്കിൽ എല്ലായിടും പനിയല്ലയോ ആഹ് വീടില് വീട്ടില് പൊടിപ്പിള്ളാരും പ്രായമുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പെട്ടന്ന് ഇത് പകര
ഉം അതാ കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കി സൂക്ഷിക്കണം
ആഹ് സൂക്ഷിക്കണം പെട്ടെന്ന പനി ആവുന്നതേ രാത്രിയിലൊക്കെ കയറി ചൂട കേറിക്കൊണ്ട് പാടായിരിക്കും അത്
ആഹ്
ഇവിടെ അടുത്ത വീട്ടില് കൊച്ചിന് പനിയ അത് അത് നി ആഹ് അതിനി ഇങ്ങനെ ഇടക്കിടക്ക് വന്നോണ്ടേ ഇരിക്കുവാ പനി
ആഹ് ഹോസ്പി ഏഹ് ആശുത്രി കാണിക്കത്തില്ലേ
ആഹ് ആശുത്രി കാണിച്ച്. ആശുത്രി കാണിച്ചപ്പോഴത്തേക്ക് ങ്ങനെ ആദ്യമേ അവര് ചെല്ലുമ്പോഴത്തേക്ക് പറയും പനി മാറിയിട്ട് ടെസ് റ്റെളൊക്കെ ചെയ്യാന്ന് പറയും. അത് കഴിയുമ്പഴത്തേക്ക് പിന്നെ വീണ്ടും പനിയാവും. പിന്നെ ഈ എട ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിനാത്ത് കൂടുതല. ആർ ബി സി കൂടുതലാന്ന് പറയുന്ന്
ആഹ്
അത് കൂടുതലായോണ്ട്ങ്ങനെ പനി എടക്കിടക്ക്ങ്ങനെ വരും അത് ൻ്റെ സാധ്യതകളൊ ട്ട്ണ്ടൊന്നാ പറയുന്നേ ആഹ് പിന്നെ ആ കൊച്ചിനും ങ്ങനെ അലർജിയുണ്ട്. ആഹ്. പക്ഷെ അത് ഒണ്ട്. പക്ഷെ ഇത് ദൂരെ എവ്ട്ന്നോര് മര്ന്നെന്തോ വാങ്ങിച്ച. ആയുർവേദ അല്ല. അല്ലാതെ ഏതോ മര്ന്ന് വാങ്ങിച്ച ങ്ങനെ കഴിച്ചോണ്ടിരുന്നയാ.
ആണോ
ആഹ് അത് സുഖൊണ്ട് കൊറവ്ണ്ടെന്നൊക്കെയാ പറഞ്ഞേ. കഴിച്ചണക്കേ ഏഹ് കൊച്ച്പ്പം എട്ടാം ക്ലാസ്സിലാ പഠിക്ക്ന്നേ.
ആഹ് ആഹ്
ആഹ്. അന്നേരം പിന്നെത് ആങ്കൊ ച്ചുആ. അന്നേരം ഈ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ക ക്കെറിയൊക്കെ ചെയ്യ്മ്പം ഈ ക്കടിക്കെയും ചെയ്യുമ്പോഴാ ആഹ് അഹ് ഇതങ്ങ് കൂട്‌ന്നെ. പിന്നെ ക്ലാസ്സിലവൻ വികൃതി ആയോണ്ട് പൊടിയടിക്കും. ഒരടത്ത് അടങ്ങി യിരിക്കത്തില്ലല്ലോ.
ആഹ്. ഫുഡൊക്കെ
ആഹ് ആ ഫുഡ് രാവ് ലെ ദോശയായിര്ന്നു. ദോശയും സാമ്പാറും ആയിര്ന്നു. അതിങ്ങനെ കഴിച്ചിട്ടിരിക്ക്ന്ന്. ആഹ് ചോറാവ്ന്നേള്ളൂ. സമയവുന്നേ ഒള്ളൂ. ഇന്ന് ചക്കയൊക്കെ ഒണ്ട് ഇവടെ
ആഹ് ആഹ്
ആഹ് ചക്കയും മീൻകൂട്ടാനും ഒക്കെ അത് നുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്ക് ന്ന്.
ഓഹ് മീൻകറികേക്കോ
ആഹ് മീൻകറിയല്ല വീട്ടില് വെക്കും. പിന്നെ വെ വെക്കാനും അറിയാം. ഇതുവരെ ങ്ങനെ വെച്ചിട്ടില്ല.
ആഹ്
ആഹ് ഇവടെ ചക്ക കുടുംബത്ത് ച ക്കയൊണ്ട്. ഇഷ്ടം പോലുണ്ട് ആഹ് അന്നേരം ഈ മഴയൊക്കെയായി തീരുന്നേന് മ്പ് എന്തോ
എപ്പഴും ചക്കയിക്കാലൊ അപ്പൊ
ആഹ് എപ്പോഴും ചക്ക കഴിക്കാം. പക്ഷേ സീസൺലേ ഉള്ളൂ. ഇത് കഴിഞ്ഞഴ്ഞ്ഞാ പിന്നെ കിട്ടത്തില്ലല്ലോ?
ആഹ്
ആഹ് സീസൺ കഴി ചക്കക്കും മാങ്ങക്കൊക്കെ ഒരു സീസൺ ഒണ്ടല്ലോ മ്മ ടെ വെക്കേഷൻ സമ യൊക്കെ ഇല്ല്യയോ ആഹ് പിന്നെല്ലേത് ന്‌ മ്മള് കാശൊട്ത്ത് വാങ്ങിക്കണം. പൊർത്ത്ന്ന് വാങ്ങിക്കണം.
അത് ഒട്ക്കത്തെ വെലയുവാ.
ആഹ് വിലയുവാ പിന്നെ ചെലതൊന്നും കൊള്ളത്തൂല്ല കാരണം നമുക്ക് ഏനവും അറിയാൻ പറ്റത്തില്ലല്ലോ ചക്കേടെ.
ആഹ്
ഉ ആഹ് നമ്മടെ വീട്ടിലെയും നാട്ടിലെയൊക്കെ ആണെങ്കി നമുക്ക് അറിയാം. ഏതെനവാന്നും വാങ്ങിക്കുന്നത്തന്ന് നമുക്ക് പറയാൻ പറ്റ ല്ലല്ലോ. ഏതാ എന്തുവാ ആഹ് കാരണം എല്ലാ ചക്കയങ്ങ് എല്ലാ നമ്മുക്ക് അത് എല്ലാ രീതിയിലും വെക്കാം പറ്റത്തില്ലല്ലോ.
ആഹ് താ
ആഹ് താ ഒരു പാട്. പൊർത്തൂന്നൊക്കെ വാങ്ങിക്കുന്നതുവേ
ആഹ്
പിന്നെ ഈ പൊറത്തൊക്കെ താമസിക്കുന്നവര് കാശ് കൊട്ത്താ ചക്ക വാങ്ങിക്കുന്നത്.
ആഹ് അവർക്കും കഴിക്കാൻ തൊക്കെ അ കൊതി കാണുവാല്ലോ
ആഹ് കഴിക്കാൻ ആഗ്രഹം കാണുമ്പഴത്തേക്ക്. ആഹ് കാരണം എനിക്കറിയാവുന്ന ഒരു കൂട്ടര് ഇങ്ങനെ പറഞ്ഞു അവർക്ക് ഇരുപത് ചൊളയൊണ്ടല്ലോ ചക്കച്ചൊള ഇരുപതെണ്ണം ഏഹ് നൂറ് രൂപയ്ക്ക് എന്തുവാ വാങ്ങിച്ചേന്ന്
ഓഹ്
ആഹ് അവര് പൊറത്താ അന്നേരം വൃത്തിയാക്കി വെച്ചേക്കുന്നതാ ഏഹ് നൂറ് രൂപക്കാ വാങ്ങിച്ചന്നേരം അവരിങ്ങനെ പറയ്ന്ന് നമുക്ക് നാട്ടിലൊക്കെ നിക്കുമ്പോ ഇതിനൊന്നും യാതൊരു ഒര് വെലയില്ല
അതാ നാട്ടില് നാട്ടി ഇഷ്ട്ടം പോലെ കിട്ടു
ആഹ് ഇഷ്ട്ടം പോലെ കിട്ടും പിന്നെ എന്നും കാണുന്നതുകൊണ്ട് നമുക്കൊരു വെല കാണത്തില്ല പൊറത്തോട്ട് ട്ടൊക്കെ പോകുമ്പഴ്ത്തേക്കാ നമുക്ക് ആഗ്രഹിച്ചാ പോലും കിട്ടാൻ ആഹ് കിട്ടാൻ ഇല്ല പിന്നെ കിട്ടുന്നൊന്നും നല്ലേ ആയിരിക്കത്തില്ല ആഹ് കാരണം ചക്കക്ക് ഒര് ഇച്ചിരി മധുരൊക്കെ വന്ന് കഴിഞ്ഞാ പിന്നെ നമുക്ക് ക്കത് വെക്കാനായിട്ട് കൊള്ളത്തില്ലല്ലോ
ആഹ്
ആഹ് അന്നേരം അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്
എന്തെങ്കിലും പലഹാരൊക്കെ ഒണ്ടാക്കാൻ
ആഹ് മധ് ആഹ് മധുരൊള്ള ചക്ക ആവുമ്പഴത്തേക്ക് പിന്നെ നമുക്ക് അതൊക്കെ പറ്റും പച്ചചക്ക ആന്നെങ്കില് വേവിക്കോ അവിയല് വെക്കെയോ അങ്ങനെയൊക്കെ അല്ലെ നടക്കത്തുള്ളൂ മധുര ഒള്ള ആവുമ്പോ നമ്മക്ക് ചക്ക അട വെക്കാൻ പറ്റും ആഹ് പിന്നെ അലുവ ഒണ്ടാക്കാനായിട്ട് പറ്റും
ആഹ് ഈ അലുവ എങ്ങനെ ഒണ്ടാക്കുന്നെ
അലുവ ഏഹ് ഇവിടെ നമ്മളങ്ങനെ അലുവ ഒണ്ടാക്കിയിട്ടില്ല ചക്കയും കൊണ്ട് അലുവ ഒണ്ടാക്കിയിട്ടില്ല നമ്മൾ ആടയാ കൂടുതല് വെക്കുന്നതുവേ ഈ അടയെന്ന് പറയുമ്പോത്തേന് നമ്മള്
അട അങ്ങനെ ഒണ്ടാക്കാറില്ലാ
ഒണ്ടാക്കാറില്ല ഇവിടെ നമുക്ക് ആ എല കിട്ടുവല്ലോ ആ എല കിട്ടുന്നോണ്ട് നമ്മള് ഇങ്ങനെ ഏഹ് മാവ് ഏഹ് ഇവിടെ തെരളി ഒണ്ടാക്കുന്ന എലയെന്ന് തന്നാ പറയുന്നെ തെരളി എല
ആഹ് തെരളി എല ആഹ്
ആഹ് അന്നേരം അതിനാത്ത് നമ്മള് ആഹ് മാവ് ഏഹ് എന്തുവാ അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും ഏഹ് പിന്നെ ചെലപ്പൊ എള്ളും കൂടി ഇടും എള്ളും കൂടി ഇട്ടിട്ട് ഏഹ് നമുക്ക്
ഹലോ
അതെ ഏഹ് ഇത് ഇട്ട് ഇട്ട്ട്ട് നമ്മള് ഏഹ് ചപ്പാത്തിക്കൊക്കെ കൊഴയ്ക്കുന്ന പരുവോണ്ടല്ലോ
ആഹ് അറിയാ അറിയാ
ആഹ് അതായത് നമ്മക്ക് എലയ്ക്കാത്ത് വെക്കാൻ പറ്റണം ഇതിങ്ങനെ കൊഴച്ച് എലക്കാത്ത് വെക്കാൻ പറ്റുന്ന പരുവം
ആഹ് ആഹ് എന്ത് തോനെ ഒര് കൂട്ടായിട്ടാണോ അതോ
അ ഇത് ഒര് എലക്കാത്ത് ഏഹ് കൊച്ചെലയാണെങ്കില് നമ്മള് ഒരെണ്ണം ഒരു ഉ ഉണ്ട പോലാക്കി വെക്കും വലുതാന്നെങ്കില് നമുക്ക് വേണെങ്കി രണ്ടായിട്ടൊക്കെ വെക്കാനൊക്കെ പറ്റും
ഞങ്ങടെ അവിടൊന്നും ഇങ്ങനെ ഒണ്ടാക്കാറില്ല
ഒണ്ടാക്കാറില്ലിയോ? ഇവിടെ പിന്നൊരു പ്രത്യേകത എന്ന് വെച്ചാ നമ്മുക്ക് വേണമെങ്കില് വാഴയിലക്കാത്തും ഉണ്ടാക്കാം പിന്നെ നമ്മടെ എല മണത്തിന് വേണ്ടി വെച്ചാ മതി ആഹ് ഈ എല വേണെങ്കി നമുക്ക് മണത്തിന് മണത്തിനും ആഹ് അത് തന്നെ തെരളി തെരളി അത് തന്നെ
ആഹ് തെരളി ആഹ്
ഓഹ് മണത്തിന് വേണ്ടി നമുക്ക് ചെലപ്പം വേണെങ്കി എല എല കൊറവാണെങ്കില് നമ്മള് എന്തായാലും ആവി കേറ്റിയല്ലേ എടുക്കുന്നെ അന്നേരം നമ്മുടെ ഇഡലി തട്ട് തട്ടിന്റകത്ത് നമ്മുടെ ആദ്യമേ നമ്മുടെ എല വെക്കാ പിന്നെ നമ്മള് വാഴയിലക്കകത്ത്താ ക്കിയത് വെക്ക പിന്നെ മോൾലും എല വെച്ചാല് ഈ മണം അതിന് കിട്ടും
ആഹ്
ന്നേരം അതിന്റെ സ്വാദ് ഒന്ന് ഇച്ചിരിയൂടി കൂടുവല്ലോ
ആഹ് ആഹ്
അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടാക്കാറുള്ളത്
ആഹ്
ന്നാ പിന്നെ ശരി ശരി എന്നാ ശരി ശരി